ഹലോ
ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നുണ്ട് ആഹ് കേൾക്കുന്നുണ്ട്
എന്താ എന്താ പരിപാടി
ചുമ്മാ ഇരിക്കുന്നു ഇപ്പൊ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്ന്ന് തോന്നുന്നു കുറെ കാലം കൂടി ഇന്ന്ഒന്ന് ചെറുതായിട്ട് ചാറുന്നുണ്ട് ഇപ്പം
കറണ്ട് പോവോ
കരണ്ട് പോവാൻ ചാൻസ് ഉണ്ട് ഇവിടെ പിന്നെ ഒരു മഴ പെയ്തിണ്ട് അപ്പഴത്തേനും കരണ്ട് പോകും അങ്ങനെയാണ്
ഇവടെ വിന്നാ അങ്ങനെയൊന്നുല്ല മട പെയ്യും
എനിക്ക് ആഹ്
ഏ വടെ ഇൻവേർട്ടർ ണ്ടായൊണ്ട് പിന്നെ കറണ്ടൊ യാലും കൊഴപ്പല്ല്യ
കരണ്ട് പോയാലും കൊഴപ്പില്ലല്ലേ? ഊം
പഷേ മഴ പെയ്താല്ന്താ പ്രശ്നംന്നറിയോ പെയ്യുന്നിഷ്ടാണ് ആ ഇ ടീം മിന്നലു ആണ് ഏറ്റം പേടി
പക്ഷെ ഇടിയുംമിന്നലും ഞങക് ആഹ് ഇടിയും മിന്നലും പ്പൊ ണ്ടാവാറുണ്ട് എടയ്ക്ക് ഞങ്ങടെ വീട് ഒരു കുന്നിന്റെ പ്രദേശ് ത്താണേ അപ്പിടിയും മിന്നലും ഇടിയും മിന്നലും പെട്ടെന്നുണ്ടാവും
മ്മ മിന്നലാെക്കെയടിക്കുമ്പോ ഞാനീ ടെറസിന്റെ മേലെയെങ്ങാനു ആണെങ്കി ഓടി പോയി താഴേക്കു പോവു അങ്ങനെയൊക്കെയാണ്
ഉം അങ്ങനെ നിക്കരുത്ട്ടോ മിന്നല് ഭയങ്കര
മിന്നല് ഭയങ്കര അടിക്കും ഈ കുന്നിന്റെ മേലെയായോണ്ട് ആ കുന്നിന്റെ മേല പെട്ടെന്നടിക്കുന്നൊക്ക പറീല്ലല്ലേ?
അപ്പടുത്ത് കാടൊക്കെണ്ടോ?
കാടില്ലിവിടെയൊരു കുന്നാണേ കുന്ന് കുന്ന്
അമ്പല കൊല്ല മീൻസ് കൊ ങ്ങള് കുന്ന് കാ കാണാനും കേറാനൊക്കെ പോവല്ണ്ടോ?
ഏ ഇതിപ്പോ എന്റബിൽഡിംഗിവിടെയാണെങ്കി അതിന്റെ തൊട്ടപ്പുറത്തൊരു കുന്നാണേ അതെന്റെ അങ്ങനെ കുന്ന് വിൻസ് വല്ല്യ കുന്നല്ല ഒരു ചെറിയൊരു കുന്ന്
ആഹ് ഇന്റെ പെരന്റെ ബേക്കില് കാടാണ് കൊർച്ച് വിട്ട്ക്കാണ് നല്ല ബേക്കിത് എ കൗ കോറി ചോല അങ്ങനൊക്കെ അപ്പ ഞമ്മളിങ്ങനെ ആഹ് മൃഗങ്ങള് ആദ്യൊക്കെണ്ടായിരുന്നു പിന്നെ ഓരോന്നത് കേക്കുമ്പൊ ഫൊ അങ്ങനെ ആൾക്കാര് വന്ന്ട്ടൊക്കെ പിടിച്ചോണ്ടോവും അത്ചാരിച്ച് പുലി, സിംഹം അങ്ങനെയൊന്നുല്ല അത്രക്ക് വല്ല്യ കാടല്ല ഒര് നോർമലി പീൻ ഞമ്മക്കിങ്ങനെ സ കറങ്ങാം പറ്റും നിപ്പോ വേനൽക്കാലത്താണെങ്കില് ഞാവൽ പഴം തിന്നാ
കാട്ടി കേറി
ഉം അയിനാട്ടമ്മള് കാട്ട് കേറും. ട്ട് മരം കേറും. എല്ലാരും കൂടി വിടിക്കാണ്ട് പത്ത് പയിനഞ്ചാൾക്കാര് കൂടിക്കാണ്ട് കാട്ട് പോകും തോട്ടി കൊണ്ടോവും വള്ളം കുപ്പി കൊണ്ടോവും ഹങ്ങനെ നടന്ന് കൊറെ നടക്കാണ്ട് ങ്ങൻ നടന്ന് നടന്നവിടെ ത്തിക്കെയ്ഞ്ഞാല് കൊറേ മരങ്ങള്ണ്ടാവും പെ പെണ്ണ്ങ്ങളാണുങ്ങൾന്ന് ബോധാർക്കുണ്ടാവൂല്ല മരത്തിമ്മ കേറും മരത്തിമ്മന്ന് ചാടു ഞാലിപ്പഴം പൊട്ടിക്കും നല്ല പൊഅത്ത അ അന്ന അപ്പത്തന്നമ്മള് തിന്നും പച്ചക്കമ്മള് വീട്ട്കൊടന്ന്കാണ്ട് കഴുകീറ്റ് ഉപ്പിട്ട്കാണ്ട് തിന്നു ഭയങ്കരസാണ് പിന്നെയ മുള്ളം എല്ല കാട്ടുക്കങ്ങള് ഉപ്പൊണ്ടോവൂല കഅ നല്ല പൊ ത്ത് നല്ലിങ്ങനെ ചൊവന്ന ണ്ടാവല്ലോ അലിപ്പില്ലയതാണ പ്പത്തന്നെ തിന്നു
ആ ആഹ്
പിന്നെ ബാക്കിയമ്മളീ പച്ചക്ക പച്ച മീൻസ് ഏ ന്നണേ അയിന്റെ നെറം നെറണ്ടാവും പഷേ ഉള്ളി ചവർപ്പ്ണ്ടാവും അത് തിന്നണെങ്കിയമ്മക്ക് ഉപ്പന്നെ വാണം
ഞാനാകെ കഴിച്ചത് പണ്ട് ചെറുപ്പ കാലത്തെങ്ങാണ്ടോ കഴിച്ചൊരോർമ്മയുണ്ട് അല്ലാതെ ഇപ്പൊന്നു ഞാനങ്ങനെ കഴിച്ചിട്ടില്ല
ഇപ്പം ഞാവലെ എല്ലാ സൈഡിലിണ്ടല്ലോ അമ്മളീ പോന്നോട്ത്തും വരുന്നോട്ത്തൊക്കെ ഞാവല്ണ്ടല്ലോ
എനിക്കിപോ അഒന്നുഅറിയത്തില്ല പണ്ട് ആ ഒരു ചെറിയ കാലഘട്ടത്തിലിങ്ങനെ എല്ലാരും മീൻസ് കൂട്ടുകാരെല്ലാരും കൂടിയിങ്ങനെ കഴിക്കും ഇപ്പൊ പിന്നെ ആഹ് അങ്ങനെയൊന്നും
ആ മ്മ അമ്മളിപ്പോ ഏട്കേ പോണ സ സമയത്തൊക്കെ നോക്കിയാ റോഡ്സൈഡിലൊക്കെണ്ട് പഷേ അതെന്തോ നാടന് ഞാവിലേക്കാരോ കാട്ട് ഞാവല് കിട്ടണെങ്കിയമ്മള് കാട്ട്ക്കന്നെ പോണം
കാട്ട് ഞാവലും നാട്ടു ഞാവലും വേറ വേറെയാ?
ആ രണ്ടും വേറെയാണ് കാട്ട് ഞാവല് ഒരു ഞമ്മള് മുന്തിരിങ്ങന്റെ പോലെ ഉര്ണ്ട്ക്കാണ്ടിക്കറാം നാടൻഞ്ഞാവല് നീണ്ട്ക്കാണ്ട് ആയ്ക്കാരം
ആഹ്
രണ്ടും നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഈ മെയിന പറഞ്ഞാല് ഉപ്പാണ്
ആഹ്
അതെ ഞമ്മ കാട്ടിഞാവലാ ഏറ്റവും ടെസ്റ്റ് നമ്മള ഈ മുന്തിങ്ങ പോലെ കറക്റ്റ് റൗണ്ട് പ വട്ടത്തിലേയ്ക്കാരം പക്ഷെ മറ്റേത് നീണ്ട്ക്കാണ്ട് അത് അതിന്റെ ടേസ്റ്റ് അറിയാത്തോണ്ടാണ് പിന്നെ പറഞാല് കാട്ടില് ഇതുണ്ട് മറ്റേ മറ്റ മുള്ളൻ പഴം ഉണ്ടല്ലോ അത് തിന്ന് ക്കണേ കറുപ്പ് പഴം
മുള്ളൻ പഴം ഉം അറിയില്ല
അതായത് മുള്ള് ഉള്ള മരം ആയ്ക്കാരം ആയ്മെ കറപ്പ് കുരു ഉണ്ടാകും നല്ല ടേസ്റ്റ ആണ് അത് അയിന്റെ അയിന്റെ കു ടേസ്റ്റ് പറഞ്ഞത്ണല് പുളി മധുരം കുടി കൂടിയത്
ആഹ്
വേ ഇഷ്ടാവവും
പിന്നെ കാ കാട്ടിൽ ആ പിന്നെ വേറെ എന്താ കാട്ടിലുള്ള നമുക്ക് എങ്ങനെയ വെച്ചാ നെല്ലിക്കയുണ്ട് നെല്ലിക്ക ഇഷ്ടം പോലെയുണ്ട്
നെല്ലിക്കൊന്നും ഇല്ല ഇവിടെ കൊറെ കുരങ്ങന്മാര കാണാം മൈലോളെ കാണാം കാട്ടുപന്നികളെ കാണാം പിന്നെ കുറുക്കന്മാരെ കാണാം
പിന്നെ ഇതില്ലേ എന്തെന്നാ അറിയോ ആ മറ്റേ ചെറിയ മാങ്ങയല്ലേ ചെറിയ കണ്ണി മാങ്ങ
കന്നി മാങ്ങ അത അവിടെ ഇല്ല തേനുന്നു പിന്നെ പരണ്ടിയാങ്ങ
കണിമാങ്ങാ നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയൊെ കാട്ടിൽ പോയി കുറേ ഇങ്ങനെ ധാരാളമായിട്ട് പറിച്ചിട്ട് വരും കാട്ടിൽ മാത്രമേ കണിമാങ്ങാ അങ്ങനെ കണ്ടിട്ടുള്ളു പുറത്ത് അങ്ങന നമ്മള് കാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാം മരം മുഴുവൻ കുലുക്കിയിട്ട് ഫുള്ള് ഇങ്ങനെ എടുത്തിട്ട് വരും
കണ്ടിമാങ്ങ ഉപ്പിട്ട ഉപ്പിട്ടല്ല കണിമാങ്ങ അച്ചാറുണ്ട് അതും ചെറിയൊരു കഞ്ഞി ഭയങ്കരം രസട്ടോ
കണിമാങ്ങാ ഉപ്പിലിടും ഉപ്പിലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള അച്ചാറിടും നമ്മള് പറഞ്ഞ ബന്ധുക്കൾ എല്ലാരും വരുമ്പം ഒരു മരം മുഴുവനും ഉണ്ടാവുമ്പോ അത്ര ഉണ്ടാവുമല്ലോ അപ്പം പിന്ന നമ്മളല്ലാം എടുത്ത് വെക്ക എന്നിട്ട് ബന്ധുക്കൾ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ എല്ലർക്കും കെടുത്ത് വിടും
നല്ല രെസണത് അത് ഇറ്റപ്പാട് കഴിക്കരുത് പിന്നെ സമയമുണ്ട് ഞങ്ങള ഇടേലും തിന്നേലും കഴിയും ആ വെള്ളം സുർക്കും വെള്ളം വേസ്റ്റ് ആവുന്ന് അല്ലാതെ വേറെ
പിന്നെ മാങ്ങ പിന്നെ മാങ്ങയൊക്കെ ഭയങ്കരമായിട്ട് ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിക്കാം പുളി ഒണ്ടാവും പുളി കഴിക്ക
ആഹ പൊളി ഉണ്ടാവും ഇന്റെടെ പറഞ്ഞാല് നമ്മളീ പറുക്കുച്ചി കായണ്ടല്ലോ
ആഹ്
അത് ഇങ്ങളെ അവിടെ എന്താ പറയാറില്ല ഞങ്ങീളി. ഈ ഭാഗത്തൊക്കെ ഓമക്കായ പപ്പായ
ആ പപ്പായ ഓക്കെ
ആ പപ്പായയ്ക്ക് എന്താണ് മലയാളത്തില് പറയാ
ആ പപ്പായ
ആ ഇവിടെ പറയും കറുമൂസ കായ ഓമക്കായ ഇത് രണ്ടും അതിന്റെ പേരാണ് അപ്പൊ ആ മരം ഉണ്ടാവകുമ്പോത്തിന് മെച്ചോള് പേരടെ രിലാണ കാട് വരുന്നേ ഒരു സാദനം ഉണ്ടാക്കാൻ സമയ്ക്കൂലാ ഇവരാണ് കൂട്ടം ആയിട്ട് ഇറങ്ങും ഇറങ്ങിട്ട് ക്കാണ് വലിച്ചച്ച് കുടിച്ച് പറച്ചാണ് കൊണ്ടോവും
ആഹ് അങ്ങനെ ആഹ്
അല്ല ഓല്ക്കെ ആഹ് വയറ് വേനക്കും മെര്ന്നാത്രെ ഈ കൊരങ്ങന്മാരെ വയറ് വേന ക്ക്ള്ള മരുന്നാത്രെ കർമൂസിക്കായന്റെയെലാ
അതരാ പറ്ഞ്ഞേ
അത് ആഹ് അത് ഓല് കർമൂസക്കായ വാണ്ട അയിന്റെ മരണ്ടല്ലോ ആയെലെ ഓലെ മെര്ന്നാണ്
അത് ശരി ആഹ്
ഇര്ന്ന് തിന്ന്ണെ കാണാ പിന്നെ വെല്ലപ്പോഴൊക്കെ ഒര് എളം മഴ പെയ്താല് മയിലോള് വെരും
ആഹ് ഹാ
മയിലാള് പിന്നെ ഭയങ്കര രസ്സാണ്
ആഹ് ഹാ നമ്മടെ ഇവടെ മയിലില്ല കേട്ടോ മയിലില്ല ഇവടെ മയിലില്ല ഉം
കാണ്ല് കൊറവാണ്
കൊരങ്ങനുണ്ട് കൊരങ്ങന് ഇഷ്ടം പോലെയുണ്ട്ട്ടോ
ആടെ കൊരങ്ങന്മാര് അങ്ങനെയില്ല ആൺമയിലോ നല്ലം വെ എ പെൺമയില് എപ്പഴുണ്ടാവും ആൺമയിലാണല്ലോ പീലി വിടർത്താ പെൺമയില് ആവുമ്പോ അഹ് കാണാൻ പറ്റൂല്ലല്ലോ ഞമ്മക്ക് പിന്നെ ഞമ്മള് ചേന, ചേമ്പ് അതൊക്കെ അമ്മള് കുഴിച്ച്ടൊല്ലോ
ആഹ്
അതൊക്കെ രാത്രി വന്ന്ട്ട് പന്നിയള് മാന്തി കൊണ്ടോവും
പന്നികളും ഉണ്ടല്ലേ ഉം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
കാട്ട് പന്നികളല്ലേ
ആഹ് കാട്ട് ഞങ്ങള് കാ ഞമ്മള് കാണൂല
ആഹ് പക്ഷേ ആന സംഭവങ്ങളൊന്നുവില്ല ആനകളൊന്നുവില്ലല്ലോ
ഏഹ് ഞാൻ അത അയിന് മാത്രം വെല്പ്പൊന്നും ഇല്ല പിന്നെ ഇപ്പ കോരി പണ്ട് ഈ കാട് കാണാ ഭംഗി ഇണ്ടാര്ന്ന് ! ! ! ! ! ! ! ! ! !
ആഹ്
ഇപ്പ അത് കല്ലും കോറിയാക്കിട്ട് പോവല് കൊറവാണ് കാരണം അയിന്റെ രസൊക്ക പോയി
ആഹ് വണ്ടിയൊക്കെ വന്നിട്ടല്ലേ വൃത്തികേടായിരിക്ക്യും ഉം
മ്മട് കല്ല് കൊണ്ടോവാ പിന്നെയെന്നാ ഒച്ചപ്പാട് പിന്നെ ചോലണ്ട് ഈ മഴ പെയ്ത് കഴിഞ്ഞാല് ചോലക്കെ ഭയങ്കര രസാണ് കുളിക്കാനൊക്കെ ഭയങ്കര രസാണ് ഒഴുകി വെര്ന്ന വള്ളല്ലേ പിന്നെ അയിന്റെ അപ്പറ്ത്തന്നേണ് കോറി ഇള്ളത്
ആഹ് ഹാ
കോറിം ഭയങ്കര രസാണ് പക്ഷേ കോറിക്കമ്മാരും അറങ്ങൂലട്ടോ പേടിയാണ് ആഹ് നാല് സൈഡ്ലും പാറക്കല്ലല്ലേ ഇങ്ങനെ കൂടിന്ന്ക്കാണ്ടല്ലേ ഇപ്പ അയിമ്മലാണെങ്കിലോ തേനിച്ച പാറക്കല്ല്
തേനീച്ചാ ഉം
തേനീച്ചക്കാ വന്ന്ട്ട് കൂട് ഇട്ട്ണ്ടാവും അപ്പൊ തേനൊക്കെനെ ഒഴുകും പക്ഷേ ഞമ്മക്ക് ഇട്ക്കാനോ കുടിക്കാനും പേടിയാ അഥവാ പാറക്കല്ലെങ്ങി അവട്ന്ന് അളകി കഴിഞ്ഞാലെ ഇന്ക്കൊക്ക മണ്ടാ ഇള്ളെ സമയം പോലുണ്ടാവൂല്ല
ഏഹ് ഭയങ്കരെ അപകടം പിടിച്ചതൊക്കെ ആയിരിക്ക്യല്ലെ
കൊട്ടിങ്ങനെ കൂവാ അയിന്റെ എക്കോ ഞമ്മക്ക്ങ്ങനെ കേക്കാൻ പറ്റും ഒരു നാല് മണിക്കറങ്ങിയാല് അമ്മക്കൊര് ആറ് മണിയാവുമ്പോ തിരിച്ച് വീട്ട്ക്കെത്താ
ആഹ് ഹാ
ആഹ് സ അങ്ങനെ അങ്ങനെ കേറലൊള്ളു
ഉം വൈകുന്നേരം ഒക്കെ ആകുമ്പോ എല്ലാരും ഒക്കെ വരുമ്പോ നല്ല രസമായിരിക്കും ബന്ധുക്
ആഹ് അവള ക ആഹ് കൂട്ടുകാരും ഫ്രണ്ട്സും കസിൻസും എല്ലാരും ണ്ടാവണം ത് ഇനിയിപ്പ മ്മള് കാ ഇത്തക്ക് പോകുമ്പോ നമ്മള് ഉപ്പിലിട്ട മാങ്ങാണ്ടൊക്കും ഇന്തെല്ലാം മിച്ചറോ പൊരിച്ച കടയൊക്കൊണ്ടോകും ജ്യൂസ് എന്തെകീം കൊണ്ടോവും ട്ടാഅവിടെ പോയിട്ടിങ്ങനെ ഒരു തുണി വിരിച്ച്ക്കാണ്ട് അയിമ്മെ ഇരുന്നക്കന്നല്ലാതെ ഓള് തിന്നാ പണ്ട്ങ്ങിട്ടു ഷെയറ്യ്യാ ഇറ്റുങ്ങ പണ്ടത്തെ കാര്യങ്ങള് പറയാ
അഹ് ആഹ്
അങ്ങനെ ഇങ്ങനെ വൈബ്ണ്ട രസആ എല്ലാരും കൂടെ ഉണ്ടാവുമ്പോ രസാണ് നമ്മളിങ്ങനെ ഒറ്റക്ക് പോയി കഴിഞ്ഞാല് എല്ലാം ഭംഗിയൊന്നുല്ല
ആഹ് ട്രക്കിങ്ങിനൊക്കെ പോ ഇതിനോക്കെ പോന്ന പോലെ ല്ലേ എന്താ
നടക്കാ പറ്റൂല്ല ട്രക്കിങ്ങൊന്നും അവെടെയില്ല
ആഹ്
നടക്കണം കാൽനട പിന്നെ അമ്മളീ ഈ പോത്ത് പശു ആടൊക്കെണ്ടെങ്കില് ഓലേ റ്റ്ങ്ങനെ കിറും അടെ അടുത്ത വീട്ടിലെ കാടൊക്കെ ണ്ട് പ്പോല് പോക്മ്പോ പിന്നാലെ പോകും നമ്മളൊറ്റയ്ക്കൊന്നും വിടൂലല്ലോ
ആഹാ
മ്മളിങ്ങനെ ഓര് പിന്നാലെ പോകും ഓ
അങ്ങനെയല്ലേ ആനകളെന്നും ഇല്ലാത്തതൊണ്ട് പിന്നെ കൊഴ പ്പില്ല നമുക്ക് പിന്നെ ആനകളുണ്ട് ആന വന്നറ്റാക്ക് ചെയ്യും ആഹ്
ചെലോർത്തി ആന ഉള്ളോട്ത്ത്ക്കെ ഭയങ്കര പേടിയാണ് നമുക്ക് ജീവിക്കാൻ ഭയങ്കര പേടിയെക്കാരം
ആഹ് ശരിയുന്നണ്ടോ
ആഹ് ഓക്കെ അവിടെ കട്ട് ചെയ്യാണോ
ഞാനാണോ കട്ട് ചെയ്യ് നോക്കാം ഉം